ഹലോ ഹലോ ആഹ് കേക്കാമോ ഉണ്ട്ണ്ട് കേക്കുന്നുണ്ട്
എന്താ പണി ചായ ചായുടിച്ചോ
ഇല്ല ഇല്ല ഊണഴിഞ്ഞേച്ച് ഇവിടെ വന്നിരുന്നിട്ടേ ഒള്ളു രണ്ടരയൊക്കെ ആയി ഊണായപ്പൊ ഊണ് കഴിഞ്ഞപ്പോ
എന്താ പാട് അവടെ മയയുണ്ടോ
മഴയില്ല നല്ല വെയിലിന്ന് കേട്ടോ
ആഹ് ആഹ് ഇന്ന് നല്ല വെയിലാല്ലേ കൊറേയായി ഇത് എന്താ മഴഏയ്തിട്ട് നല്ല തണുപ്പേന് ഇന്ന് ഭയങ്കര ചൂട്
ഭയങ്കര ചൂട്
ഉം തുണിയൊക്കെ കൊറേ ഉണ്ടായിനി ഒണക്ക ഒണങ്ങാനുള്ളതൊക്കെ പുറത്തേക്കടുത്തിട്ടുണ്ട്
ആഹ്
ഇന്നലൊക്കെ ചെറിയ ചാറ്റലിണ്ടേനീലോ
ആഹ് ഇന്നലെ ഇണ്ടാരുന്നു ഇന്നലേം മിനിഞ്ഞാന്നുവൊക്കെ മഴ പെയ്തോണ്ടേയിരിക്കാ ഇച്ചിരി ചെറുതായിട്ട് ഇന്നലേം മിനിഞ്ഞാന്നുവൊക്കെയേ മഴയെണ്ടാരുന്നു അതിനും കൂടെ ചേർത്ത് ഇന്ന് നല്ല വെയിലാ
ആഹ് ഇങ്ങള് ചായ പരിപാടിയൊക്കെ കയിഞ്ഞോ
ഏഹ് എന്താ
ഏഹ്
എന്തുവാ
ചായ കുടിച്ചോ ആഹ് കേൾക്കുന്നുണ്ട് നിങ്ങള് കേക്കില്ലേ
എന്താ ചാകരയോ
ചായ കുടിച്ചോയിച്ചയാ
ഇല്ല ഇല്ല ചായ കുടിച്ചില്ല ചായ കുടിക്കുന്ന അഞ്ചുമണിയൊക്കെ ആവും
ഏഹ് എന്താ ണ്ടാക്കണ്ടോ സ്പെഷ്യൽ എന്തേലും
ഓഹ് സ്പെഷ്യലൊന്നു ഇല്ല ചായക്ക് കടി അങ്ങനെ നിർബന്ധം ഒന്നുവില്ല ആർക്കും
ഏ ഞമ്മ എനിക്കൊക്കെ പിന്നെ ഞാൻ ചായ കുടിക്കണംന്ന്ണ്ടെങ്കിൽ എന്തേലും കടി വേണം
ആഹ് അത് ശരി ആഹ്
ഹ ഹ എന്തേലൊര് റെസ്കൊ മിച്ച് ഞാൻ ഞാന് കൂടിയത് മക്കൾക്ക് പയംമ്പൊര്യ ഇഷ്ടം
ആഹ്
അപ്പൊ പയമ്പൊര്യ ണ്ടാക്കല്
ആഹ് എണ്ണേ വറുത്തല്ലേ
ആ എണ്ണൽറത്തതാണ് എന്നാലും കുറച്ചൊക്കെ യൂസ് ചെയ്യുന്ന വൈന്നരക്കല്ല എപ്പളെങ്കിലോക്കെല്ലെ ഉള്ളൂണ്ടാവ
ആ പിള്ളേർക്ക് ശരിയാ ഉം ആ ഇടയ്ക്കൊക്കെ ആ ഇടയ്ക്ക് ഞാനും ഉണ്ടാക്കും ആഹ്
ഏ
എടക്ക് ഞാനും ഉണ്ടാക്കും
ഏ മക്കളൊക്കെ എവിടെ കെടക്ക
എന്തോ
മക്കളൊക്കെ എവ്ടെയ്ച്ചാ
മക്കള് പാ സുഖയിരിക്കുന്നു പട് പഠിച്ചോണ്ടിരിക്കുന്നു
വല്യ മക്കളാണോ ഒക്കെ പൊറത്താ അല്ലെങ്കിൽ വി
ഇല്ല ഇവിടെ ഇല്ല അവര് പഠിക്കുന്നടത്താ
ആഹ് ഹോസ്റ്റല അപ്പൊ ലീവ്‌ല്ല വെക്കേഷനല്ലേ
ഇപ്പ ഇല്ലല്ല ഇപ്പൊ അവധിയല്ല
ഏ അവർക്ക്നി എപ്പള വെക്കേഷനവ
അവർക്ക് ഇടയ്ക്ക് അവരിങ്ങനെ വരും വന്നേച്ചു പോകും അങ്ങനെയുള്ളു
അങ്ങനൊക്കെ ആയിരിക്കുല്ലേ
ഞങ്ങളഅങ്ങോട്ട് പോവും അങ്ങനെയൊക്കെ
അവ്ടെ പോയി നിൽക്കലുണ്ടങ്ങൾ
അവിടെ ആ അവിടെ അവര് ഹോസ്റ്റലല്ല ഈ തന്നെ വീടായി
ർ വിടയിട്ടായിരിക്കുല്ലേ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒന്നായിട്ട് കൂടി അങ്ങനെ എടു തദ
ആഹ് അതെ
ഉം
അങ്ങനെ
അപ്പം ഇങ്ങളും രണ്ടാളും മാത്ര ഉള്ളൂ വീട്ടിൽ
ഞങ്ങൾ രണ്ടാള് മാത്ര ഉള്ളൂ പിന്നെ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളും
ഓ പൂച്ചകുട്ടികളൊക്കെണ്ടൊ ഇങ്ങള് വളർത്തണതാ
അതെ അവിടെയോ
പെറ്റാണോ ഇതാണോ എന്താ പേറായിട്ടാണോ
അല്ലല്ല ആ മ റ്റേ നമ്മടെ നാടൻപൂച്ച ആഹ്
അതെങ്ങനെ വീട്ടിൽ വന്ന് പെട്ടതാ
അത് വന്നു പെട്ടതാ ഒര അമ്മ അയിനെ പെറ്റ് ഇവിടെ കൊണ്ട ഇട്ടിട്ട് അതാ അയിന്റെ പാട്ടിന് പോയി
ഏ അപ്പൊ ഇങ്ങള് നല്ലോണം എളകി എണങ്ങീണോ കട്ട്ന്നൂലെ അടുക്കള കയറിയാണ്ട്
ഇല്ല ഇല്ല കുഞ്ഞ് കുഞ്ഞഞ് ഉണ്ടായപ്പോളെ കൊ കിട്ടിയതാ എന്റെ കയ്യില് ആഹ് അപ്പൊ അമ്മ ഇട്ടു പോയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെയാ നോയിക്കോണ്ടിരുന്നതെ
ഏഹ് അപ്പൊ നിങ്ങൾ പുറത്തുന്ന് ഭക്ഷണം കൊടുക്ക വീടിനകത്ത് കയറ്റുവോ
വീട്ടിനകത്താഫുൾടൈം
ഏഹ് അപ്പൊ മ്മളെ കിച്ചണ്ന്നൊക്കെ അത്തൊക്കെടുത്ത് തിന്നൂല്ലേ
ഇല്ല അങ്ങനെ വലിയ കുഴപ്പ ഞാനെല്ലാം അപ്പളെ അപ്പളെ അടച്ച് മാറ്റിവയ്ക്കും ആഹ്
ചച്ച വന്ന് ഇന്നലെ ഇപ്പ നല്ല മീന്റെ കഷ്ണം നടുഷ്ണം നമുക്ക് ആര് പീസ് എടുത്ത വെച്ചീനേ ഞാന് ഈ ഭക്ഷണം കഴിച്ച മക്കൾ കൊടുത്ത് ഞാൻ മോന ഉറക്കി അടക്കളേക്ക് വന്നപ്പോത്തിനും അത് മൂന്നും എടു പൂച്ച പുറത്തുന്നുള്ളതാണേ ഇത്രൊക്കെ ദേഷ്യം എനിക്ക് ഭയങ്കര ദേഷ്യയ നോക്കുയാണെങ്ക നല്ലണ്ണം നോക്കണ ഇത് ഇങ്ങനെ കട്ടന്നരുന്നു പിന്നെ ഔത്ത്ക്ക് കേറിയാലൊക്കെയാണ് എവിടേലൊക്കെ പാത്തുക ചെയ്ഡൊക്കെയുണ്ട്
ആഹ്
ഭയങ്കര സ്മെല്ലാണല്ലോ
അത് ശരിയാ
ഉം അവിടെ അങ്ങനെ വലിയ ശല്യംമൊന്നും ഉണ്ടാവൂലലേ
ഇല്ല ഇല്ല പൂച്ച വരും, ഞാൻ അകത്ത് കയറ്റൂല്ല വെളിയിൽ വേറെ പൂച്ച വരുന്നതിനെ അകത്ത് കയറ്റും പറ്റില്ല ഇതുങ്ങൾ മാത്രം അകത്ത്
ആഹ് ആഹ് വെളിയിൽ പൂച്ച ഭയങ്കര ശല്യാ നമ്മള് വളർത്തുന്നേയിട്ട്ങ്ള് പിന്നെ കുഴപ്പമില്ല
ആഹ്
അവർക്ക് എന്താ ഫുഡൊക്കെ കൊടുക്ക നിങ്ങള്, സാധാ ഫുഡ് തന്നെ കൊടുക്കുക അല്ലെങ്കില്
ഇല്ല സാധാ ഫുഡ് അല്ല ഞാൻ മേടിച്ചാണ് കൊടുക്കുന്നത്.
ഏഹ് ബിസ്ക്കറ്റ് അങ്ങനത്തെ കേക്കല്ല കൊടുക്കുക.
ആഹ് കേക്ക് ഫുഡ്, അപ്പൊ അതുകൊണ്ടായിരിക്കാം അതുങ്ങള് അധികം കട്ടെടുക്കാൻ കയറില്ല, വേറെയൊന്നും
അവർക്ക് മീനീന്റെ ഇതൊക്കെ അത് കിട്ടിയാൽ പിന്നെ അവർക്കു അതന്നെ വേണ്ടി വരും.
അത് മതി ആഹ്
ഉം അപ്പൊ ഈ പേറായിട്ടാണോ ആണും പെണ്ണും ആഹ്
അല്ല രണ്ട് പേരും പെൺകുട്ടികളാണ്
ഏഹ് അപ്പം ഇതുവരെ ഒന്നും ആയിട്ടുണ്ടാവില്ലല്ലേ
ഇല്ല ഇല്ല ഇല്ല
ഉം ഉം
പിന്നെ എന്തോ നമുക്ക് കുത്തിവെപ്പിക്കാനൊക്കെ കൊണ്ടുപോകണം.
നിങ്ങൾ കൊണ്ടുപോവരണ്ട്. ഏഹ് അതാകുമ്പോ പിന്നെ നമ്മളെ മാന്തിയാലും നമ്മുക്ക് വലിയ കുഴപ്പ മുണ്ടാവുല്ല ഇവിടെ എന്റെ മോളങ്ങനെ മോള്, മോൾക്ക് ഭയങ്കര ഇഷ്ട പൂച്ചേന അപ്പൊ ഇങ്ങനെ ഐറ്റ്ങ്ങൾ പോയാണ്ട് ഇങ്ങനെ തൊടാൻ വരുമ്പോൾ ഐറ്റ്ങ്ങൾ കൈയും കൊണ്ട് ഒന്ന് മാന്തി. ജസ്റ്റ് ഒന്ന് പോറി കൈ്മലൊക്കെ അപ്പൊ പിന്നെ ഞങ്ങൾ പോയി ഇഞ്ചെക്ഷൻ എടുത്തു.
അതാണ് ഇപ്പം, പൂച്ച മാന്തിയ ഭയങ്കര ഇതായിട്ടാ പറയുന്നത് അപ്പളെ പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ
പിന്നീടായിരിക്കും എന്ന് വിചാരിച്ചിട്ടെ, അങ്ങനെ മാന്തിയതല്ലേ മുറിയായും ചെയ്ത് ബ്ലഡ് വന്ന് അപ്പൊ പിന്നെ വേഗം പോയി സൂചി വെച്ചു വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അന്ന് ചെറുങ്ങനെ ഒന്ന് പനിച്ചു.
ആഹ് അത് ശരി
സൂചിയെ കണ്ടപ്പളേ
ഹ് ഹ്
പിന്നെന്തൊക്കെ, വീട്ടില് കൃഷിയൊക്കെണ്ടോ?
കൃഷീന്ന് പറയാനായിട്ട് വലുതായിട്ടൊന്നുംല്ല എന്നാ ചെറിയതായിട്ടൊക്കെ അതും ഇതൊക്കെ വെക്കും ഞാന്. ഇഷ്ടവാ വെക്കാൻ വേണ്ടി എന്താ കൃഷിയുണ്ടോ വീട്ടില്?
ഇവടെ അങ്ങനൊന്നുല്ല. ചെല, അടക്കാ, പിലാവ് അങ്ങനത്തെ മാവ്, റംബൂട്ടാന് അങ്ങനത്തൊക്കെണ്ട്, അല്ലാതെ എങ്ങനെ?
പച്ചക്കറിയൊക്കെയുണ്ടോ?
ഇല്ല പച്ചക്കറിയായിട്ട് വെള്ളേരിണ്ട് അത് താനെണ്ടായതാ, അല്ലാതെ ഞമ്മള് കുഴിച്ചിട്ടിട്ടൊന്നുണ്ടായില്ല.
ആഹ്
പിന്നെ അയൽക്കൂ, ഈ അയൽക്കൂട്ടണ്ടല്ലോ അവിടുന്ന് കിട്ടീനി കൊറച്ച് തൈകള് മുളകും വഴുതന, അങ്ങനത്തൊക്കെ
ആഹ് ഹാ ഹാ ആഹ്
മഴയായപ്പോ കൊറേ അങ്ങനെ ചാമ്പീണ് ഒന്നുംണ്ടായിട്ടില്ല കായിയൊന്നും
ആ ഇപ്പൊ കായൊന്നും ഉണ്ടാവത്തില്ല മഴ ആയതുകൊണ്ട്. ആഹ്
ഉം പിന്നവിടെ തോട്ടങ്ങളൊക്കെ ണ്ടോ? ജാതി തോ അങ്ങനെ ആ ഏരിയൊക്കെ എങ്ങനെയാണ്?
ഇവിടെ അങ്ങനൊന്നുവില്ല ഇതൊരുച്ചിരി ടൗണേരിയ ആണേ അപ്പം ഇതൊന്നുവില്ല അതൊന്നും ആ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുവില്ല
അപ്പൊ ഇങ്ങളീ കറിവേപ്പ് അങ്ങനത്തൊന്നും
കറിവേപ്പൊക്കെ ഇല്ല കറിവേപ്പ് എല്ല മിക്കവരുടെയും വീടുകളില് ഓരോ കറിവേപ്പെങ്കിലും കാണും ങ്ങനെ ഞാനെന്റേത് ഈയെടക്ക് ഒണങ്ങിപ്പോയി
ഏഹ് അത് ഈ വേനലായപ്പോ നല്ലോണം വെള്ളം കിട്ടായിട്ട് ഒണങ്ങിണ്ടാവും
ആയിരിക്കണം
പിന്നെ നമ്മളെപ്പോളും എട്ക്ക്ണ്താവുമ്പോ അയിനൊരു പേർച്ച കിട്ടൂല എപ്പോളും നുള്ളരുത് കരിയേപ്പ്
അതൊന്നും ഇല്ല ഞാനങ്ങനെയൊന്നും എടുക്കാറില്ലായിരുന്നു വളരെ കൊറച്ചായി നല്ല പോലെ നിന്നിരുന്നതാ ഒരു എടക്ക് ഞാന് എടക്ക് എടയ്ക്ക് ഞാൻ വെളിപ്പോയി വെളി പോയിട്ടൊരു രണ്ട് രണ്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാ തിരിച്ചു വന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാ അത് പെട്ടെന്ന് ഉണങ്ങി നിക്കുന്നെ കണ്ടു
അത് വെള്ളം കിട്ടാഞിട്ടേ
പക്ഷെ വെ ആ അറിയില്ല എന്താന്ന് മഴയുള്ള സമയായിരുന്നു
ഏഹ് അത് അയിനമ്മളീ ഈ ഉള്ളി ഉള്ളിത്തോലും, മുട്ടത്തോടൊക്കെ, കരിയേ അഹൊക്കെ ഇട്ടൊടു ത്താതി കരിയേപ്പിന്റെ മരടേ
ആഹ് ഹാ
ഉണങ്ങി പോവാക്കാന് പിന്നെ ഈ ചായപ്പൊടിണ്ടല്ലോ? ചായന്റെ ചണ്ടി അതൊക്കെ ഇട്ട ട്ടുത്താലയിന് നല്ല വളേണ്
വളവാണ് ആ എനിക്കിപ്പോ ഒണ്ടൊരെണ്ണം അതിന് അതി പ്പൊ ഞാനാ എടുക്കാൻ തൊടങ്ങിയിട്ടില്ല ചെറുതാ
ആഹ് ആഹ് ഇപ്പളെയിട്ട് കൊടുക്കരുത് ഒന്ന് മെച്ചം വെച്ചിട്ട ടാള്ളു ഇപ്പളെ അയിന് പിന്നെ അതും വളമേറിയാലും പ്രശ്നാണല്ലോ?
ആഹ് ഹാ ഹാ
ഉം തരിഞ്ഞു പോകും പിന്നെ അതിൻന്റെ മരട് നഞമ്മൾ ഇട്ട് കൊടുക്കരുത് കുറച്ച് ദൂരൊക്കെ ഇട്ടിട്ട് കൊടുക്കണം
ഞാൻ ചട്ടിക്കാത്താ വെക്കുന്ന
ഏ ചട്ടീന്റെ അകത്ത് അങ്ങനെ നിങ്ങള് എന്താ ചരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കലുണ്ടോ
ഉണ്ട് ആഹ്
ആഹ് അതൊക്കെ ആമ്പോ നല്ലവണ്ണം പിടിച്ച് കിട്ടും വളമായിട്ട്
ആഹ് ഞാൻ മേടിച്ച് വെച്ചതാണ് ഇത് മറ്റേത് ഒണങ്ങിപ്പോയി കഴിഞ്ഞ്
അത് മേടിച്ചതാകുമ്പോം നല്ല ഇല ആയിരിക്കല്ലേ വലിയ ഇല
അറി അല്ല ചെറുതാ ഇപ്പൾ ആയി വരുന്ന ഒരു കുഞ്ഞതെ പൊക്കവേ ആയിട്ടുള്ളൂ വലുതായില്ല
ഉം കൊറെ കയ്യോ അതൊന്നും വലുതാവണെങ്കില്
നള ഇതുവരെയായിട്ട് അതിന് വലിയ പൊക്കം ഒന്നും വെച്ചില്ല ഒരു
നിങ്ങളവിടെ ടെറസിൻ്റെ മുകളിൽല്ലേ വീടിന് മുറ്റത്ത് സ്ഥലംഉണ്ടോ
വീടിന് മുറ്റത്ത വെച്ചിരിക്കണ അധിക സ്ഥലംഒന്നുമില്ല അവിടെ ഉള്ള ഇടയിൽ ഞാൻ വെച്ചിരിക്കുവ ഉം ആ വെയിലൊക്കെ കിട്ടുന്ന അതിന് നല്ല വെയിൽ വേണമല്ലോ
ആ ആഹ് അയിട അവിടെ എങ്ങനെ കുടിവെള്ളത്തിനൊക്കെ എങ്ങനെയാണ്
കുടിവെള്ളം കുഴപ്പമില്ല കിണറില്ല ബോർവെല്ലുണ്ട്
അതെങ്ങനെ
മറ്റേ കുഴൽ കിണറില്ലേ
ആഹ് ആഹ്ആ ഹ്ആഹ്
അതുണ്ട് അത് ടാങ്കിൽ പിടിച്ചിടും പിന്നെ നമ്മുടെ മെട്രോ വാട്ടറും ഉണ്ട്
ആഹ് ആഹ് പൈപ്പ് വെള്ളോ
പൈപ്പ് വെള്ളം ഉം
അല്ല ഈ കുയൽ വെള്ളം കുടിക്കാൻ പറ്റങ്ങള് ഫിൽട്ടർ ചെയ്യലാ
ഫിൽറ്റർ ചെയ്യും ഉ
ആഹ് അതിന് മെഷീൻ വെച്ചുണ്ടാവൂല്ലേ ഫിൽട്ടറിന്റെ ഡയറക്റ്റ് ആയിട്ട് ഫിൽറ്റർ ആയി കേട്ടാണ് ടാങ്കക്ക് കേറ
അല്ല ടാങ്കിൽ കേറുന്ന അല്ലാതെയാണ് പിന്നെ ഞങ്ങളോരോ വീടുകളില് ഫിൽ
മ മ മ ചെറിയ ഫിൽറ്റർ അടുക്കളയില ഉള്ള
അടുക്കളയിലള്ളേ
അത് നിങ്ങളത് കുടിക്കുമ്പോ അതിന് ചോയൊന്നുമില്ലല്ലോ
അയിന് ചൊവയൊന്നു ഇല്ല നല്ല വെള്ളവ
ഭയങ്കര ഇരുമ്പിന്റെ ചോയ അല്ലേ
ആഹ് ഇല്ലില്ല അതിനും വലിയ ഇരുമ്പിൻ്ന്റെ ചവയില്ല ആം വലിയ കുഴപ്പമില്ലാത്ത വെള്ള വകേട്ടോ ആക്ച്വലി
അപ്പൊ ഈ വേനലായ പ്പൊങ്ങൾക്ക് കൊയലിൽ സാധാ കിട്ടണ പോലെന്നെ വെള്ളം കിട്ടിയോ
ഉണ്ടായിരുന്നു ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല
ഞങ്ങൾക്ക് ഇവിടെ നാട്ടുപ്രദേശ ആയിട്ട് തന്നെ കിണറിലെ വെള്ളമൊക്കെ പറ്റാ പറ്റീന
ആഹ് കിണറിലെ വെള്ളമൊക്കെ പറ്റി എന്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ പറയുമായിരുന്നു അവിടെ കിണട്ടിലെ വെള്ളമൊക്കെ അവിടൊന്നും ഒരിക്കലും പറ്റാത്തതണേ ഒത്തിരി അങ്ങ് തീർന്നു പോയെന്ന് പറയായിരുന്നു വെള്ളം
നക്ക് പിന്നെ കോയലുണ്ട് പൈപ്പ് വെള്ളം ഒക്കെ ഉണ്ട്
ആഹഹ
ആഹ് ന്നാ ശരിട്ട ഞാൻഇപ്പ വിളിക്ക
ശെ ശരി ആഹ്.